എവിടൊ മളെ
വടെണ്ട്
ഒരു പോക്കണ്ട് പോയതാണല്ലോ
ഉം രാവിലെപ്പ ഒരു പോക്കൻ പോയതാണ് തിരുമ്പികുളിയൊക്കെ കഴിഞ്ഞിപ്പോ ചോറ്ന്നാ
അയ്ശെരി ഞാനൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്നതാ
ഉം എന്ന നീച്ചാത കടന്നോളി വൈന്നേരം നീച്ചാ
ങാഹ ഇപ്പ നീച്ചിലാന്ന്ണ്ടെങ്കിൽ കാക്ക ലീവ്ടുക്കേണ്ടിരും
ആഹ് അതന്നെ
അയിനെ നീയിപ്പിക്കണ്ടല്ല പ അയ് നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ പൊയ്ക്കോട്ടെ വല്ല നീചടക്കട്ടെ ഏഹ് ആഹ്
ഏഹ് അപ്പൊ കയ്യിന് എന്തെങ്കിലും പ്രശ്നുണ്ടോ ചോറ് വാരി കൊടുക്കണം പറഞ്ഞു ഇങ്ങള്
അല്ല ഞാൻ വെറുതെ തമാശ
ഓ അള്ളാ സത്യായിട്ടു കയ്യ് എന്തെങ്കിലും ആയോ
സ്നേഹം കൊണ്ട് വാരി കൊടുക്ക
ആഹ് അങ്ങനെ
ഓട്ടക്കണ്ട് ണ്ടാവൂലേ
ഇല്ല ഇല്ല ഫോട്ടം കണ്ടിട്ടില്ല അയിന് എവിടുന്നാ ഫോട്ടോ കിട്ടണ്
ഞാൻ വിട്ടര വിചാരിച്ചിനൂ
ആഹ്
അതൊക്കല്ലേ നമ്മുക്ക് ഓർമ്മകള്
അതെന്നെ ഞാൻ പറയാ മ്മക്ക് എല്ലാർക്കും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം പറയാ വാട്സആപ്പ് ഗ്രൂപ്പേ
എന്നിട്ട് അതിങ്ങനെ പാടാം
നമ്മളെ ഫ്രണ്ട്സോക്കെ കഴിഞ്ഞിട്ടാ ഒച്ചിമുളി കൂട്ടണവരെ മാത്രേ അയില് ആക്ക ആടാക്ക ഫസ്റ്റ് ദിവസം എല്ലാവരെ ഒച്ചയും ബഹളവും കേട്ട് പിന്നെ ആളൊര്യം കാണൂല
പിന്നെ ഗ്രൂപ്പ്ന്നെ കാണൂല
പിന്നെ താഴത്തന്ന് പൊന്തിക്കണോ എനിക്ക് കൊറച്ച് ആൾക്കാരുണ്ട് അവരാണ്ട് വിടാ അവ അഞ്ച് ആറാള് മതി
ആഹ്
ഒന്നില്ലേലും പെരുന്നാളിനേും കാ കണ്ടോട്ടല്ലടീ ഈദ് മുബാറക്
ചോറും മുട്ട ചോറന്നോ
ചോറൊക്കെ തിന്ന് വെണ്ടക്കെ കറി ചെമ്മീൻ അത് വരത്തിയത് എന്നും ഇതാണ് റോസ്റ്റാണ് അപ്പൊ ചെമ്മീന് വരറ്റി കൊടുത്തന്ന്
ആഹ്
ഏതെങ്കിലുക്കെ ഞാൻ കറിയൊക്കെച്ചിട്ട ഇരിക്കന്ന് രാവിലെ അപ്പൊ പിന്നെ മടിയായി ചമ്മിൻ തൊലിക്കാൻ മടിയാ അപ്പം വേഗം വേഗം കറിയ എന്ത വെച്ചിട്ട് വെണ്ടക്കാണ്ട് പറിച്ച് കറി വെച്ചിട്ട് ചമ്മീന് ഇതാക്കി പറ്റിച്ച്
ഇനിയിപ്പോ രാത്രിക്ക് വേറെ ഫുഡ് ആണോ
ഏഹ് രാത്രിക്കൊക്ക് വേറെ കൂട്ടാനൊന്നുല്ല ഇന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് എടുത്തുച്ച് ഞാൻ
ചോറന്നെ ചപ്പാത്തി ആണോയ്ച്ചാ
ചോറ് ഈ രാത്രി വാറെ കൂട്ട ഞാൻ നോപ്പിക്കൂല കാരണം എന്താ പറയാ ഇൻക്ക് ഫോൺ ചെയ്യാനും കറങ്ങാനും നേരം വേണ്ടേ ശീലാക്കി കൊടുത്ത അവര് ചൂടുള്ളത് കിട്ടിയ ശീരയാവില്ലേ
അതല്ല അപ്പൊ ഇക്കാക്ക് പറ്റുവോ
അതൊന്ന് കുഴപ്പുല്ല ആതോന്നും കുഴപ്പല്ല ചോറെന്ന് പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ലല്ലോ ആൾക്ക്
ഉം
ഞാൻ വിറ്റ് വരാൻ വേണ്ടി ഇതാക്കിയല്ലെ ചോറ് വാരി കൊടുക്കാറനല്ലേ
അങ്ങനെയല്ലേ പറഞ്ഞത് ചിലർക്ക് ഏത് ആൾക്കാർക്കും രാത്രി ചോറ് പറ്റൂലല്ലോ
ആദ്യം അതിന് പിന്നെ ഷുഗറും കാര്യങ്ങളൊന്നുല്ല
ആഹ്
പിന്നത് സ്വതവേ അങ്ങനെ ഹോട്ടല് ഭക്ഷണം പുറത്തുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരാളാണ്
ആഹ്
അങ്ങനെയന്ന് കല്യാണത്തിന് അങ്ങനെയൊന്നും പോകില്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം
ഏഹ്
ഫുള്ള് ഉന്തി പറഞ്ഞയക്കല് ഞാനാണ്
ആഹ് ഹൈസ്കൂളാ യു പി സ്കൂളാ സ്കൂള്
എൽ പി സ്കൂളില്
ഏഹ് അവിടെ അടുത്തന്നെ
ആഹ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും ഏഹ്
നടന്ന് പോരാനള്ളു പോയ്ച്ചാ
ആഹ് നടന്നിട്ട് പോര എന്നാലും വൈക്കുമ്പ പോകും
ആഹ്
ഉം എന്നാലും ഞാന് പോയാല് മുതലാവൂല്ല തിന്നാത്തര് പോയാല് ച അത് പറഞ്ഞട്ട കര്യാല്ലല്ലോ കുടുംബത്തിക്ക് നമ്മള് പോണ്ട് പോയില്ലങ്കി
ആഹ് അതന്നെ ക്ഷണിച്ചാ ക്ഷണം സീകരിച്ചണ്ടേ
ആം അത് പോവുല പറഞ്ഞാ കേക്കുല ചെലപ്പം പോവുട്ടാ
ആഹ്
അതിലൊരു മുടിവില് പിന്നെ അവന് പറഞ്ഞ കാര്യം തിങ്കളും ചൊ ഒക്കെ കല്യാണം ണ്ടെങ്കിക്കെ നമ്മള് പോയിട്ട് ശീലായി അപ്പൊ നി വിടെ അനക്കൊരു വണ്ടി എടുത്ത് തന്നിരിന്നില്ലെ അയിമേ പോവാനാണന്ന് പറയും
ആഹ് ഏട്ടനും അനിയൻ മാരൊക്കെ ഉണ്ടാവുമോ ഓൾക്ക്
ആഹ് ഒരു അനിയുണ്ട് ഒരു അനിയുണ്ട്
ആഹ്
ഒര് ഏട്ടനും ഉണ്ട്
പെങ്ങളോ
രണ്ട് പെങ്ങന്മാരും ഉണ്ട്
ആഹാ അത് കൊറെ അടുത്തന്നെ
എല്ലാരും ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഏട്ടന് ഏട്ടൻ വേറെ അനിയന് ഉം പോയിക്കണ് അനിയൻ നാരും പെണ്ണ് കെട്ടിയിട്ടില്ല കല്യാണം നോക്കണം ഇൻശാ അള്ളാ ഉം മുത്തശ്ശി ആയിട്ടും ഉമ്മ ആയിട്ടും ഞാൻ വേണ്ട
തെരിയിന്ന് ഉണ്ടോയ്ച്ചാ
തെരയാന്ന് വെയിച്ചാല് നോക്കട്ടെ അന്നോന്ന് ശ്രമിച്ച്ട്ടല്ല ശ്രമിക്കണം നിന്റെ ബാക്ക്‌ന്ന് അത് പഠിക്ക ഇതുണ്ട് അതിന് അതിന്റേതായിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിക്കാം
ആഹാ അപ്പൊ ഓനെ എവിടെ നിർത്തണെ തറവാട്ടിലോ
ആം ഓന് ഇപ്പോ ഞമ്മളെ ആൾക്കാര് നമ്മളെ അടുത്തുള്ള ആൾക്കാരല്ലെ
ഉം
പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞാ ഇനി ഫ്രീയാ നാലഞ്ച് മണിക്കൂറ്
ഇനി ഇനി കുട്ടികളെ വരോളം ഫ്രീയ നാലര വരെ
നമ്മുക്ക് പിന്നെ എപ്പളും ഫ്രീയാണ് ഇനി എന്റെ ഇക്കാക്ക വരുമ്പോള് ഞാൻ നിന്ന് ഒര് അഞ്ച് മണിവരെ ഞാൻ ഫ്രീയ ഇക്കാക്ക വരുമ്പോഴത്തേനും ഞാൻ ചായ എന്തെലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാല് അപ്പൊ ആ ഒരുത് ഫ്രീയായി പിന്നെ രാത്രി നമ്മള് നോക്കിയാൽ മതി ഫുൾ ടൈം ഫ്രീ ആദ്യം നല്ല പണിയും പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷം ആയും
ചോറ്തിന്നോണ്
ഇജ
സൗണ്ടക്കെ ഒരു വ്യതാസം
ചോറ് തിന്നാണേ
അതല്ലെ സൗണ്ട് വേറെ ചോറ് തൊള്ളെക്ക് ഇട്ടപാടെ എന്തോ ചോയ്ച്ചു
ആഹ് തൊള്ളിക്ക് ഇട്ടാണ് വർത്തനം പറിണ്
ഉം എന്താ മീന്
മീന് ബത്തല്
ആഹ് ബത്തല്ന്ന് പറഞ്ഞല് ചെറിയ പൊടിയാ
ആഹ് ചെറ്ത് നിങ്ങളടെ എന്താ പറയാ ആഹ് അത് തന്നെ അത് തന്നെ
അത് നന്നാക്കാനാണ് പണി ഞങ്ങള് അവിടെ ബത്തലന്നൂല്യ പറയല് ഞങ്ങള അവിടെ ബത്തലന്നുല്യ തലിം വാലും നുള്ളിയാൽ മതി
അതെ
ഉം രസാണ് പൊരിച്ചാല്
പൊരിച്ചാൻ ഉം അത് ചട്ടി ഇിട്ട് എണെ ങ്ങനെ വർത്താമതി
നല്ല മൂക്കരുത് ചിലവർക്ക് നല്ല മൂപ്പിക്കണത് ഇഷ്ടണത്
ആഹ്
ഉം
ഇബടെ നല്ല മൂപ്പിക്കണഷ്ടല്ല
ആഹ് മൂപ്പിച്ച ടേസ്റ്റ് പോയി മീനിന്റെയും ഈ ചിക്കന്റെയും ഒക്കെ ബടെ താത്താർക്ക് ഭയങ്കര മൂപ്പിക്കണം കറ്ക്കണം ഇഷ്ടല്ല ചിക്കനൊക്കെ ഞാന എന്റെ മീനൊക്കെ ഞാൻ എന്ത് ചെയ്യും അവര് വരുമ്പോ അവർക്കുള്ള വാറപോര്ക്കും പിന്നത് ശീലാക്കി കെട്ന്നാലേയ് നമ്മക്ക് വലിയ പണിയാണ്
ആഹ്
ഒരു കരിഞ്ഞ പോലെ കിട്ടണം അവർക്കൊക്കെ
അതന്നെ പിന്നെ
പിന്നെ
ഓന് പടിച്ചാബുട് എന്താ പട്ച്ച്ണ്
മോന് ഇബടെ പഠിക്കണ് മോന് ഡിഗ്രിക്ക് പഠിക്ക
ആഹ്
ഡിഗ്രി എല്ലാ എന്തോ തിന്റെ കോഴ്സ്ണ്ട് തോന്ന്ണ്ട് എറണാകുളത്ത് പഠിക്കാ പെരുമ്പാവൂര് പെരുമ്പാവൂര് പഠിക്ക
അയ്ച്ചില് വരോ
ഉം ആഴ്ച്ചെല് എന്നും വരാൻ പറഞ്ഞ വരും പക്ഷെ ഞാൻ വരണ്ടന്ന് പറിം
ആഹ്
വന്നാലേ പിന്നെ ചെിലപ്പോര് മൂക്ക്ർക്കാണ് പോകുമ്പളെയ് എന്നുങ്ങനെ അയച്ചക്ക് പീഞ്ഞാ ഭയങ്കര ഷീണവും കുട്ടിക്ക് കുട്ടിക്ക് വരുമ്പളും പോകുമ്പളും പിന്നെ യാത്ര ചെയ്യുമ്പോ പിന്നെ കുട്ടിയാളെ ക്ലാസ്സ്‌ പിറ്റേസം പോകും ഞാൻ പറിം ആഴ്ച്ചക്ക് ഒരീസോ അല്ലെങ്കി വയ്യാതാവുമ്പളൊക്കെ വന്നാ മതി ഒരു മാസത്തിലൊക്കെയ് പല്ല് ക്ളിപ്പ്ട്ട്ക്ക്ണ് അപ്പൊ അഹ് മുറക്കിക്കാനും വേണ്ടിട്ടുള്ള പോക്കും വരവും അയ്ൻ മണ്ടാൽ മതിയറിം
ഓൻ ഫസ്റ്റ് ഇയറ സെക്കൻ് ഇയറോ
സെക്കൻഡ് ആയി
ആഹ്
ഉം ഇങ്ങള ഫ്രണ്ട് വിളിച്ചിന്നാ
ആഹ്
നിങ്ങക്ക്ഒരു ഒന്നും രണ്ടും ഫ്രണ്ടല്ലല്ലേ ലെ
കൊറണ്ട്
ഉം ഏതാലും നടക്കട്ടെ ആഹ് ഇക്ക് തീരല്ല നിഞടെ നട്ട് ആൾക്കാർ എല്ലാരും മം സേവ ചെയ്യാനിട്ടാന്ന് സേവ ചെയ്യക്കാനിട്ടന്ന്
ഇത്ര നല്ല ഫ്രണ്ട്ഷിപ്പ്
അല്ലാഹ് അതനെയാണ് കാക്ക എന്തലായിട്ട് പറയണ്ട് എല്ലാ നമ്മളൊന്നും പോ വേണ്ടേ നോയിക്കണ്ട് ല്ലോന്ന് ഒര് കാക്ക കാക്ക പോമ്പോ വെറ്റക്ക പോവോ ഗേറ്റ് മാടത്തെ മുറ്റത്ത് പോക ഗ്രിലടക്കും പോവോളം നോക്കിക്കോ ഒന്ന് ക്ലിയർ ആയിട്ട് നോക്കൂ എന്ന ഒ ഇന്ന് നേരം കിട്ട ീരിയാക്ക നോക്കന പറ ഞമ്മ പോകാനിട്ടാഞമ്മളന്ന വാണ്ടെന്ന് ചോയ്ക്ക അപ്പൊ ഞാൻ നാർത്തെ ഉച്ചക്ക ഞാൻ വേഗം വണ്ടി കാര ഇഞ്ഞിപ്പോ വലിയ ചെറിയതായിട്ട് എ വന്നാലേ പിന്നെ അതി മക്ക അന്റെ കയ്ത്ത ൻ വരുന്നറിയ ഞാൻ ഫോൺ കട്ടാക്കി വണ്ടി ർത്തടി
അതണ്ടാവള്ളന്ത
അതന്നെയ അത് സത്യം ങ്ങൾ പറഞ്ഞ ഞമ്മള് പോൻകളി അയ്ഞണ്ട് ഓൽക്ക് ഒര് ഇതില്ല വില കൊടുക്കാഞ്ഞാലേ
ആഹ് അതെ ഞാൻ പത്തുമണിയാണ് എന്റെ പണി കഴിഞ്ഞാ ജ വിളിക്കരുത് കാരണം നെറ്റ് നെറ്റാണ്ട് ഓഫ് ആക്കും കാരണം അവർക്ക് എടുക്കാൻ വരുന്ന ടൈമാണ്
പിന്നെ അവര് ഒറങ്യെന്റെ രസംനിത്താർത്താനും പറയാൻറിയ ഞാൻ ചീത്താറ് ഇങ്ങനെ ഓര കേക്ക അവത് ക്ഷീണിച്ചിട്ട നമ്മള് തല്ലണ്ടാക്കാൻ നക്കണ്ടല്ലോ
അതന്നെ
പിന്നെ ഒരു നമ്മളെ സംസാരങ്ങൾ കുറഞ്ഞാലും അവിടെ പിന്നെ വന്ത ഇങ്ങനെ അകന്നകന്നു പോ
പിന്നെ അങ്ങനെ തന്നെയാണ് ഈ ഒരു ഫോണ് വിളി
എല്ലാ കുടുംബത്തിനും ഞമ്മളന്നെ നമ്മളെ പ്രശ്നം ഉണ്ടാക്കണത് കൊറേ നമ്മളീ ഫോണും വേണ്ടിരുന്ന ഒരു ലോകം ഇല്ല ശരിക്കും പറഞ്ഞാല്
അത് വേറെ ഏതോലുംോകത്തി ലഹരിയാണ അതേ
ആഹ് പക്ഷേ ലഹരി അമ്മ എത്ര കാലഴിക്കണ ഇത് ഉപയോഗിക്കാൻ നല്ല പോലെ അറിയണം ഒരു കൊഴപ്പല്ല
അതെ
നമുക്ക് ഉപയോഗിക്കാനും അറിയാൻ വേണം നമ്മളെ പണികൾ അവിടെക്കഡ്ക്കും വേണ്ട അവർ സമയത്ത് ഇത്തരും കാലത്തിനും ഭക്ഷണം കൊടുക്ക ഒരു ബഹുമാനത്തുകാെയയും ചെയ്ീന് കാര്യങ്ങൾ കൃത്യായിട്ട് അയ്തൊരു മിസ്റ്റേക്ക് വരുമ്പോഴാണ് അവിടെ പ്രശ്നം വര
അതന്നാ
ഇപ്പൊ ഒരു ഫ്രണ്ടിന് നമ്മളെ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് അയിക്ക എന്ത് രസവും അന്നത്തെ ദിവസം എ നാല് ദിവസം ഉണ്ടാവും ആ രസം
പിന്നെ ആള പ പൂജ പിന്നെ സ്റ്റിക്കർ അവസാനിക്കല്
ആഹ് അതെല്ലാ ഗ്രൂപ്പും അങ്ങനെ തന്നെ
ആഹ ആസ്റ്റിക്കർമേലാണ് അവസാനം അതാണ് ആഹ്
പിന്നാ
അങ്ങനെയാണ് ജീവിതങ്ങളൊക്കെ എല്ലാരടതെ ഇങ്ങനൊക്കാണ്ട് കഴിഞ്ഞ് പോട്ടല്ലേ
അതന്നെ ഒന്ന് ശെരി ഞാൻ വിളിച്ചോണ്ട്ട്ടൊ ആഹ്